ഹലോ
എന്തൊക്കെയാ വിശേഷം?
സുഖായി
ഫുഡോക്കെ കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴി കഴിച്ച് ഇവടെ ഇങ്ങനെ വിശ്രമിക്കാണ് ഓ കഴിച്ചു
ആ ആഹ് എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യല് എന്താ സാധാ ചോറും കൂട്ടാനും വല്യ സ്പെഷ്യലൊന്നും ഇല്ലേനി
അ ആഹ് മീനില്ലേ
ഏ എന്ത് കേട്ടില്ല
ഫിഷ് ഇല്ലേ ഫിഷ്
ഫിഷോ ഓ ഒന്നില്ല ഏഹ് ചിക്കൻ ഇണ്ടേന്
ചിക്കൻ കഴുകിയോ കുട്ടികളൊക്കെ ഒറങ്ങി എണീക്കിണ് കുട്ടികളൊക്കെ ഒറങ്ങണേ ഉള്ളൂ
മോളെ പേരെന്താ
മോള് നൂറ മഫ്ലിഫ
ഏ മോന്റെ പേരോ
അഫ്ലാക്ക്
എന്നപ്പ എന്താ ഫുഡ് അതി ന്നെന്തായിരുന്നു
പിന്ന് ഞ അടുത്ത ഫുഡിന് നോക്ക ക്കാണ് എന്ന് പള്ളിക്കത്ത് ഒരു മോ ലിയറ് ചെലവുണ്ടേ അപ്പൊ ഞ പത്ത് ഒത്തിരി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണം
ആഹ ആഹ
ഉ ഉസ്താദ് ഇങ്ങട്ട് വര്വ തുറക്ക ക്കാനെ
ആ ആ നോമ്പുനവുസ്താനില്ലേ
ആ ഉസ്ദ്ധതിന് നോമ്പ് ഉണ്ട് അപ്പൊ ഞ് നോമ്പ തുറക്കാൻ വരും ഫ്രൂട്സും എല്ലാം വേണം
ആപ്പോഷാറാണല്ലോ
ആ ഉഷാറാണേ ഉസ്ദാ നാളി ഉതാദാദിന് വേറെ എന്നാർക്കും ഇവിടെ വീട്ടിലർക്കുംല്ല നാളെക്കെന്നന്ന് നോൽക്കണം നിങ്ങളെ വീട്ടിലർക്കെുണ്ടോ നോമ്പ്
ഇല്ലല്ല ഇടെയും ഓകെ നാളെ നോൽകണം കരുത്ണ്ട്
ആഹ
നാളത്തെ ഇതിനനുസരിച്ച്
ഏ ഇമ്മി ഇപ്പ ഓകെ നോൽക്കോ
ആഹ ആഹ നോൽക്കും എന്ന് കരുത്തു ണു
കുട്ടി കരിണോ
മോളൊക്കെ കരുണുണ്ടോ
ആഹ ആഹ പിന്നെ പിന്നെ എന്തൊക്കെയാന്ന് ഹസ്ബൻ റ്റ്ജോലി പോയിട്ടില്ലേ
ആ ജോലിക്ക് പോയിട്ടുണ്ട് എത്തിട്ടില്ല കുറച്ച് അധികം ഇക്ക് എന്താജോലിയന്ന് പറഞ് എത്തിട്ടില്ല രാവിലെ പോയതാ ഓ ഫുഡ്- കഴിച്ചുഇപ്പോ ഇങ്ങനെ ഇടക്കടക്കായിരുന്നു സ്പെഷ്യലി മീന അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല
ഏ കുട്ടികള്കഴിച്ചില്ലേ
ആഹ കഴിച്ചു വെള്ളിം ചക്കക്കുരും കറി ഇണ്ടായി മുരിങ്ങ ഉപ്പേരിം മിനും
അ ആഹ്
രാത്രികക്ക്‌ വേറെ നോക്കണം അവക്കെ നോമ്പ് നോൽക്കണോണ്ടൊക്കെ പെൽച്ചകക്കും വാണല്ലോ
ആഹ് ആ പോൽച്ചക്കൊക്കെ വേണല്ലോ
ഉം ഉം ഉ
ഇവിടെ ഉസ്താദിന് അപ്പ തന്നെ പെൽച്ചകക്‌ വേണം പക്ഷെ പോകുമ്പോ കൊണ്ടു പോണം ഉസ്താദിന് ഇഷ്ടം പൊറാട്ടയാണേ എന്നിട്ട് പൊറാട്ട ര പെൽ ചകക്ക് ഇല്ലെ പൊറാട്ടിം ക റിം കൊണ്ടു പോകും
ഏ അപ്പൊ തുറക്കുമ്പോളു വേണ്ടത് പൊറാട്ട ലേ ആ ആ എവിടെള്ള ഉസ്താപ്പം നാട്ടിൽ തന്നേ ണോ
നാ ട് ആ വിടെ പള്ളിക്കെ നിക്ക്ണതാണ് കൊർ ചൊക്കെ വീട്ട് ക്ക് ദൂ നല്ല വല്യ ദുരം ഒന്നുല്ലാ
അ ആ അപ്പം പിന്നെ രാത്രി പോ രാത്രി പിന്നെ ഫുഡ് വേറെ വേണ്ടവെരൂലാലെ
ഉം ഉം അത് ഒന്ന് മതി എല്ലോട്ത്ത്ന്നും എല്ലാ ത്തുല്ല വീട്ടുന്നൊക്കെ കൊ ഉസ്താദ് പോയപ്പം കൊണ്ടേ യക്കാണ് ഇഞ് ഇ ബട്ന്ന് ഇഞിപ്പോ എങ്ങനെയാണാവോ ഉപ്പ എന്താ പറയണ് അതിനനുസ രിച്ച് കാട്ടാ വം നാളെ ഓലൊക്കെ നോൽക്കണോണ്ടെ ഇഞ് ഉസ്താദിന് കഴി ണതും അങ്ങട്ടും കൊണ്ടുപോണതാഷ്ടം വല്യ കാക്ക കുറെ വല്യ കാക്കാൻ്റോട്ത്ത പരു ഏ
ഉസ്താദിനി പ്പിന്നെങ്ങട്ട് വരുന്നത് ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ടാവും
ആഹ് അതെന്നെ
ഉം ഉം ഉം
കാക്കാന്റോടൊന്ന് കൊറെ ഇങ്ങ ങ്ങട്ട് വരാൻ പറഞ്ഞ് ഏ അതില്ല വല്യ കാക്ക രാവിലെ പെലച്ചക്ക് കൊണ്ടുപോയി കൊടുത്ത്ക്ക ചൂടോടുക്കെ ഇവിടെ പിന്നെ അന്നേരത്തെ ബുദ്ധിമുട്ടായ്ക്കും ഉം എന്തൊക്കേണ് ആവം ഇന്ന് ഇബട്ത്തതെങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല കട്യോക്കെ ഇണ്ടാക്കട്ടെവച്ച് പൊറപ്പാടിലാണ്. അറങ്ങട്ടെ വിചാരിച്ചങ്ങ് നിക്കേന്
എങ്ങനെ ഉണ്ടാക്കാ തേങ്ങ അരച്ചി
ഉം ആ പത്തിരീക്കും പൊറാട്ടെക്കെക്കാവുമ്പോം ചിക്കൻ സാദാ ഇട്ട് വെച്ച് വെ വെച്ചിട്ട് അയ്ക്ക് തേങ്ങ വറുത്തരച്ച് കറി ഇണ്ടാക്കും പത്തിരി പൊറോട്ടയൊക്കെ ആയോ ഉം ഭായ് അതല്ലേ രസം
വേറെ പൊരിയൊക്കെ ഇണ്ടാക്കോ?
പൊരി. കൊറച്ച് ചിക്കൻ പൊരിച്ചണംന്ന്ണ്ട്. നോക്കട്ടെ അതിനനുസരിച്ച്. ഇന്നലെ ബീഫ് ഇണ്ടേനി. അത് ഇന്ന് ഇന്നതൊക്കെ തന്നെ കഴിഞ്ഞിക്കണ്. നല്ല രസണ്ടെനി ഇന്നലെത്തെ ബീഫ് മദ്രസന്ന് പരിപാടിക്ക് കി ഏയ്
ആ
അത് ന്ന് രാവിലെ ആയപ്പത്തിന് ഞങ്ങളത് കഴിഞ്ഞിക്കണ്. മക്കൾക്ക് അതൊക്കെ ഇഷ് ടം തി ക്കനേ കാട്ടും ഇഷ്ട്ട ബീഫ് പ്പന്റെ ചെറിയ മോന് ശാലു പറയേ ഓനിന്നലെ ഔ
മം മം മം എർച്ച്യാക്കെ ഇഷ്ടംമാതിരിണ്ടോ? ആ
ഊം അയിന് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അയിന് മാത്രം ഒന്നൂല്ല. മറ്റേത് ഇവിടെ രാവിലെ ഇങ്ങനെ കൊണ്ടരു വൈകുന്നേരം വരെ ഉച്ചവരൊക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യംന്നെ രണ്ടനേരോം ഒന്നാമത് മദ്രസത്ത ചോറും മദ്രസ് രണ്ട് മദ്രസ് വൾക്ക് സ്ഥലത്ത്ന്ന് ക് ട്ടും ചോറ് അപ്പ ഫസ്റ്റ് കൊണ്ടന്നപ്പതന്നെ ചൂ പ്പ ഞങ്ങളല്ലാരും കഴിച്ചു. പിന്നെരസറാവുമ്പൊ എല്ലാരും കഴിച്ചു. അയിനൊക്കെ ക്കല്ലെ പിന്നെ മരിബ്നും പിന്നെ ഓരപ്പ വന്നപ്പം പൊറാട്ട കൊട്ന്നീനി അപ്പൈക്കും ഇതങ്ങ്ട്ത്ത് അതോണ്ടഴിഞ്ഞ്. രാവിൽക്ക് രാവിൽകേക്ക് ഇല്ല രക് തിന്നാല്ല
ഉം
പാകായിക്കണ്
ആഹ് ആഹ്. പിന്നെ പത്തിരി പൊറാട്ട പിന്നെങ്ങനെ പാർസൽ ചെയ്യാ അതോണ്ടാ
ആഹ് അതെ ആഹ്. ആ ഇവല് ഇപ്പാന്റെ ഹോട്ടൽന്നെ വരുമ്പോ കൊണ്ടരന്നതാ.
ഉം ഉ ആഹ് ആ എങ്ങനെയാ ചൂട് കൊടുക്കണ
ചൂടെട് കൊല്ലേ ചൂട് ഇണ്ട വൈകുന്നേരം ചൂട്ന്ന കൊണ്ടിരാണ്. ചൂട്ണ്ടാവും പറഞ്ഞക്കണ് മർ മറക്കാതിന്ന മതിയെനി.
ഉം ഉം അപ്പൊ പിന്നെ പണിക്ക് സുകായല്ലോ കൊറച്ച് പത്തിരിയല്ലെള്ളു ഉണ്ടാക്കണ്ടെ?
ആഹ് ആഹ് ആ കൊറച്ച് പത്തിരിയൊക്കെ തന്നെ. യാണ് ണ്ടാക്കേണ്ടത് പിന്നെ പൊരിയാണ്ടെ എണ്ണക്കടി വേണം മ് മ്
എണ്ണക്കടി എന്താ ഇണ്ടാക്കണെ?
എന്താ കൊക്ക വടക്കുള്ളെ ഉണ്ട് അത്ണ്ടാക്കണം ന്ന് വിചാരിച്ചിരിക്കാണ്. നാത്തൂന്ണ്ട് കൂടി തരാന് അവൾക്ക് കൊറേ അടി കാനുണ്ടേ
ആഹ് ആഹ്
ആഹ് ആ അവൾ ടൈലറിങ് ആണ് പ്പാവൾക്ക് ക്ക് കുറെ ആൾക്കാര് നൈറ്റി മേ ഒക്കെ അടിച്ചാ കൊണ്ടേയിക്കണ്
ആഹ് ആഹ് ആഹ്
ഓക്കയിന്റെ തിരക്കിലാ
ഉം ഉം അപ്പൊ വേറെ ആരുണ്ടാവൂലലേ
അവിടെ ണക്കാണ്ട്
എങ്ങനെയാ ഹലോ ഹലോ
പിന്നെ വേറെ എന്ധോക്കെ
എന്താ നെറ്റ് വർക്കിന്റെ ഇഷ്യ എന്താ കേൾക്കണില്ല
ആഹ് ഇരുന്നോടത്തുന്നു ത ഒന്ന് നീച്ചു പോന്നേ ഇപ്പൊ ശരിയായോ
ആ ആ ഇപ്പൊ ശരിയായിന് ഇതുവരെ കേട്ടില്ലായിരുന്നു
ആ ആഹ
പിന്നെ എന്തൊക്കെയ ഇവിടെ അടുത്തൊരു പാലപാടി ഉണ്ട് അയിൽ ആൾക്കാർ ഇങ്ങനെ കുട്ടികള കൊണ്ടരാ നും താക്കാനും പോവാന് അടുത്ത് തന്നെയാണേ
ആഹ ആ
വീടിന്ടെ
ആ ആ് ആ അങ്ങനെ പിള്ളേരെ കണ്ടോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ
ആഹ എനിക്ക് നാല് പിള്ളേരുണ്ട് ഉ സ്കൂള് തുറക്കാനായേ സ്കൂളും മ മദ്രാസും ഒക്കെ ഒപ്പം തന്നെയാണ് മദ്രസ് ഇപ്രാവശ്യം പിറ്റേന്ന് തന്നെ തുറക്കിൻഡ്
ആ അതെന്താ അങ്ങനെ പെരുന്നാളിന് ലീവില്ലേ
പെരുന്നാളിന്റെ വെരുന്നാാക്കി അയ ദിവസം ഞാൻ വ്യാഴം അഞ്ചു ദിവസ തന്നണേ വ്യാഴം ഈ നാരത്തെ പൂട്ടിക്കണേ ഞായയറാഴ് പൂട്ടിണേ അതുകൊണ്ട് രണ്ടാം തീയതി വന്ന ദിവസം വർക്കാണ്
ഉം ടൈമ ഉണ്ടാവാവുന്നാലല്ലേ
ഉംന്ന് പിന്നെ പ്ലസ ടു കാര
ആ ആ പ്ലസ് റിസൾട്ട് അറിയ
ഉ ഓ ഉണ്ട് മുത്തച്ഛന്റെ മോളുണ്ട് അവളൊന്നും അങ്ങെ പുറത്തക്ക തന്നെ കണ്ടിട്ടില്ല റിസൾട്ടാന്ന് അറിഞ്ഞത് ആ അതിന്റെ തിരക്കിലായിക്കാര മൂന്ന മണിയില്ലേ
ആഹ മൂനെ പെട്ടറിനോ എന്താവോ
ആഹ അറിയില്ല
ഉ ഉ ഉ ഉ നമ്പറൊക്കെ കിട്ടിരിക്കണ എന്നുണ്ടെങ്കിൽ മൊബൈൽ ചെക്ക് ചെയ്ത്
ഏ
നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈല് നോക്കിയാ മതിയല്ലോ
ആഹ നമ്പർ ഒന്നൊെ കിട്ടിയിട്ടില്ല എന്റെ മോളും ഏട്ടത്തിടെ മോളുമുണ്ടേ അവളോട് പറഞ്ഞ തവല അറിയ എനക്ക് വേറെ പണിയൊന്നുംല്ലേ
ആഹ ആഹ്
ഓ അവർപ്പല്ല പ്രതീക്ഷ ഉണ്ടാവലേ
പേടയാവുംും നോക്കാണ്ടേ
ആ പേടിയ പ്രതീക്ഷ അവക്ക് വല്യ മാർക്ക് ഇല്ല ഇന്നലേും പറഞ്ഞു ഇന്ന് ഞാൻ വാട്സആപ്പിൽ ഇട്ടു അ പറയാ എനക്ക് വേറെ പണിയൊന്നുംല്ല ചേച്ചിോട് അപ്പൊ പിന്നെ ഉ അപ്പ അവിടുത്തെ വല്യ കാക്കണ്ട എന്നോട് ബാനുസിന്റെ മുത ന്റെ മോൾ ഇപ്പ നല്ല പ്രതീക്ഷ ആറെണ്ണം അവള കാക്ക എന്തൊക്കെയാ മ കൊടുക്ക ക കണ ആഐഫോൺ ആഐഫോന മായി കൊടുക്കൻ പറഞ്ഞി അ അതിന്റെ പ്രദേശ
ആ ആ അതൊങ്ങനെ കിട്ടണം എന്നല്ലെ പ്രതീക്ഷിക്ക തന്നെയാണ അല്ലേ
ആഹ് ഉളു പ്രതീശ തന്നെയ
ഉ എക്കട്ട റിസോർട്ടക്കണ പിന്നീട് കുടിക്ക